ഹലോ കേക്കാവോ ആഹ് എനിക്ക് കേക്കാ ആഹ്
ഉം
കാപ്പി കുടിച്ചോ
കാപ്പി കുടിച്ചു
കാപ്പി കുടി
കാപ്പി കുടിച്ചോന്ന് കുടിച്ച്
ആഹ്
മം
ഇന്നലെ മേടിച്ചോ കഴി കഴിഞ്ഞ ദിവസം മേടിച്ചോണ്ട് വന്നതാണോ ഏഹ്
ഹുവാ
ഞാന് ചായ എടുത്ത് ചായ മേളിന്ന് കൊണ്ടുന്നോ എടുത്തോണ്ട് വന്നോ
എനിക്ക് ജലദോഷം പിടിച്ച്
ആഹ് ഗുളിക കഴിക്ക്
ജലദോഷന്ന് പറഞ്ഞാ ഭയങ്കര ദേലദോഷം തലവേദനയുണ്ട് എല്ലാം ഉണ്ട് നല്ല രസമൊണ്ട്
അതാ പറഞ്ഞെ ഗു ജലദോഷത്തിന്റെ ഗുളിക കഴിക്കണം ഒന്നെങ്കിൽ ജദോഷത്തിന്റെ മേടിച്ച് കഴിക്ക് അല്ലെങ്കിൽ പാരസെറ്റമോൾ ഒരെണ്ണം അങ്ങോട്ട്‌ കഴിക്കണം ഈ തലവേദന പൊക്കോളും ഉം ഇപ്പ ചായ എടു ക്കുന്നുണ്ടോ നിങ്ങള് മേളിന്ന്
ഓ ഇല്ല ഇന്നടുത്ത് ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ടുണ്ട്
ആഹ്
രാവിലെ എടുത്ത് വച്ചതിരിപ്പുണ്ട് അത് കുടിക്കുന്നുള്ളൂ ഞാൻ മറ്റേ വെള്ളത്തിന് നന്ദൂവിന് യൂറിൻ ഇൻഫെക്ഷന് എല്ലാമാണ്
ആഹ് ആഹ് അന്നിട്ട് മരുന്ന് മേടിച്ചിട്ട് എങ്ങനെയുണ്ട്
അവൾക്ക് ഐ വി ഇടാൻ വേണ്ടിട്ട് അഞ്ചു ദിവസത്തേക്ക് കൊടുത്തിട്ടുണ്ട് അന്നിട്ട്‌ ചേച്ചിമാര് ഇടും
ആഹ് ഹാ ആ അപ്പം സ്കൂളിൽ പോന്നില്ലേ സ്കൂളിൽ പോന്നില്ലേ
അറിയത്തില്ല ക്ലാസ്സിൽ പോവായിരിക്കും അറിയത്തില്ല അഞ്ചു ദിവസം ചേച്ചിമാര് ഇടും കുത്തിവെയ്ക്കും കൈയെല് ഇട്ട് കൊടുത്തേക്കുവ അഞ്ചാമത്തെ ദിവസം വരാൻ വേണ്ടി പറഞ്ഞ് ആഹ്
ആഹ് അന്നേരം കൊറച്ചു നേരം വേണ്ടേ അത് ഇറങ്ങി വരാൻ മരുന്ന് തീരാൻ ആഹ് ശരി
ഉം
ഓ അങ്ങനെയാ ഓരോരുത്തർക്കും ഒരോ അസുഖമാ
ഉം പിന്നെ ലങ്സിന്‌ ഇൻഫെക്ഷന്
ഏഹ്
യൂറിൻ ഇൻഫെക്ഷന് ലെങ്സിന് ഇൻഫെക്ഷന് ഉം രണ്ടു
ആഹ് പനി ഉണ്ടായി ആഹ് ജലദോഷത്തിന്റെ ആയിയിരിക്കും
ജലദോശം കഫക്കട്ട്
ആ ജലദോഷത്തിനെ കഴിച്ച മരുന്ന് തന്നെ മരുന്നിന്റെ ആണോന്നോ അറിയത്തില്ല യൂറിൻ ഇൻഫെക്ഷൻ
ആ പിന്നെ വെള്ള ഇവിട്ത്തെ വെള്ളം ഞങ്ങെളെ മേൾല് മെസ്സിലെ വെള്ളം ഏ ഫിൽട്ടർ കേട ആയായിരുന്നു
ആ ഹാ
അപ്പ താഴെ നനന്നും വെള്ളം എടുത്തോണ്ടായിരുന്നു ആ വെള്ളത്തിന് ഒരുമാതിരി ചൊവയാ
ഏ ഹെ
എനിക്ക് ഇഷ്ടല്ല അപ്പം ആ അതുകൊണ്ട് ചൂടാക്കി കുടിക്കുന്ന്
ഏ
ഉം ചൂടാക്കാതെ കുടിച്ചോണ്ട ആയിരിക്കും
ആ
ഉം
ഉം
ഇവട്ത്തെ വെള്ളം കൊള്ളത്തില്ലന്നേ ചൊഴ
ആ എവിട്ന്ന് കിട്ട് ഫിൽ ഫിൽറ്റർ ചെയ്തായിരിക്കും
ആഹ്
ഉം പിന്നെ അല്ല ഇവിടെ എല്ലാർക്കും എല്ലായിടത്തും ഈ നട്ടിലെല്ലായിടത്തും ഭയങ്കരം പനിം വേറെ താ ഒരു പനി ഇപ്പോ എറങ്ങിട്ടുണ്ടല്ലോ ചിൽ ന
ഏ ആ എനിക്കറിയാം പേര് മർന്ന് പോയി
ആ ഗോപികയുടെ കൊച്ച് അയ്ന് പറയുന്നത് ശക്തിയിലെന്നങ്ങാണ്ട
ആ
ആ
ഉം
ആ ഗോവു കൊച്ചം വന്നു വീട്ടി
ആണോ
ഉം ഇന്നല വന്നു ആ കൊഴപ്പൊന്നു ഇല്ല ഇന്നലെ വന്നു ചി ചിറ്റയും ചിറ്റപ്പനും ഇന്നുവും അ അർജുനും എല്ലാം കൂടെ ഇന്ന് ചെന്നിട്ടുണ്ടായിരുന്നു ഉച്ചയായപ്പം
ആ
ഉം അവര് ചെന്നിട്ട് കൊച്ചച്ചന്റെ അവടെ ഇപ്പത്തെ രണ്ട് പപ്സോ ചിക്കൻ ബിരിയാണിയോ ഏതാണ്ട്ല്ലാം മേടിച്ചു ഇന്നൂനും അവർക്കെല്ലാം കൊടുത്തു
ആഹ്
അന്നോരം ഞാം പറഞ്ഞു ഞാൻ ചിറ്റയോട് പറഞ്ഞു മരുമോളൊക്കെ വല്ലപ്പോഴും വരുന്നത് കൊണ്ട് അവർക്കേ ഒള്ളായിരിക്കും ചിക്കനൊക്കെ ബാക്കി നമ്മക്കൊന്നു ഇല്ല അതുകൊണ്ട് ഞാന് ഇനി വരുന്നില്ലന്ന് പറഞ്ഞു
ഉം
നമ്മളന്നും ചെല്ലുന്നവർക്ക് ചിക്കൻ ബിരിയാണി ഇല്ല ഒന്നുഇല്ല
ആഹ്
ആ വല്ലപ്പോഴും ചെല്ലുന്നത് കൊണ്ട് അവർക്കൊക്കെ ഭയങ്കരം സ്വീകരണമായിരുന്നു
ആ
ഉം
പിന്നെ വേറെന്നാ
വേറെ രാധ മണി ചേച്ചി എന്നെ വിളിച്ചായിരുന്നു
അയ്യോ എന്നെതിന് എപ്പം
എനിക്കറിയത്തില്ല എന്നെ രാത്രില്ലോ പത്ത് മണി ആയപ്പോഴത്തെ പത്ത് പത്ത് പതിനൊന്ന് മണി ആയപ്പോളാന്നോ? എന്നെ വിളിച്ചു ഞാനാണെങ്കി ഉറങ്ങി ഇങ്ങനെ വന്നപ്പോ വിളിച്ചു എനിക്ക് ദേഷ്യം വന്നു ഞാൻ കട്ടാക്കിട്ട് കെടന്ന് ഉറങ്ങി
അയ്യോ രാധാമണിയന്ന് എഴുതിട്ടുണ്ടായിരുന്നോ
രാധാമണി ചിറ്റ നങ്ങാണ്ടോ എഴുതിയിട്ടുണ്ടായിരുന്നു എനിക്ക് ദേഷ്യം വന്നു ഞാനാണേ ഒരു വിധത്തില് ഉറങ്ങാരുന്നേ
എന്റെ നമ്പറാന്നോർത്ത് വിളിച്ചാ ഞാൻ വിളിച്ചോളാം എന്നാന്നറിയോ രാധാമണി ചിറ്റിയ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പളിക്കത്തോട്ട് ഞാൻ പറഞ്ഞായിരുന്നോ ആ പള്ളിക്ക തോട്ടി വെച്ച് കണ്ട് പിണക്ക വാന്ന് പറഞ്ഞന്നാ
ആഹ
അതിന്റെ ഇത് അറിയാനായിട്ട് എന്നിട്ട് ഞങ്ങള് തിരിച്ച അതിലെ കയറി
എൻ്റെ മിനിഞ്ഞാന്നാ തോന്നന്ന് ഇന്നലെ അല്ല അന്ന് അന്ന് നിങ്ങള ന്ന് പളിക്കത്തോട്ടി പോയ ദോസ തോന്നൂ
ആഹ് എന്നാ എന്റെ ദൈവമേ എന്നാ ഇനി പറയും ഫോൺ എടുക്കാത്ത പിണങ്ങിട്ടാന്ന്
അത് ഞാനാണ് പറഞ്ഞേ ഞാനാ എനിക്ക് സ്റ്റഡിടൈം കഴിയിട്ട് വന്നിട്ട് ഞാൻ കിടന്നുറങ്ങുവാര്ന്ന് പറഞ്ഞേക്ക്
ആഹ് യേ യീശ്വരാ ഇനിഅത് പറയുംന്നിട്ട് അവരിതിരെ വന്നാലും ഫോൺ എടുക്കാത്തതി പിണങ്ങിട്ടാണോ എന്ന് ശ്രീയ ചിറ്റയോട് ചോദിക്കുവായിരിക്കും
അ ആഹ്
ആഹ്
നിങ്ങൾ പറഞ്ഞേക്കെ കൊച്ചിന്റെ നമ്പരാന്ന്
ആഹ ആ ഇനിയിപ്പം പറയണം വൈകിട്ടെങ്ങാനും വിളിക്കാം ഞാൻ പിന്നെ എന്റെ ഈ വാട്സആപ്പിനേ ഉള്ളു നമ്പർ അത് നീ എടുത്ത് ഞെക്കി പേർക്കി വേണം ഉ അല്ലാതെ വിളിക്കാനായിട്ട് വാട് ചില നമ്പറുകൾ വാട്സപ്പിൽ മാത്രമേ ഉള്ളു അതെന്ന
അത് വാട്സ്ആപ്പിൽ നിന്ന് സേവ് ചെയ്തോണ്ടോ
ഓ അത് ഉള്ളതാന്ന് നേരത്തെുള്ള പല നമ്പറുകളും വാട്സപ്പിലേ ഉള്ളൂ തപ്പി തപ്പി നോക്കുമ്പോഴത്തേന്റെ നമ്പറ ഒന്നും ഇില്ല പിന്നെ അത് നോക്കുമ്പോൾ വാട്സപ്പിലേ ഉള്ളൂ
ആഹ അങ്ങനെ ണ്ട് നമ്മൾ പിന്നെ ചിലപ്പം പിന്ന വിളിച്ചാൽ കിട്ടുവല്ലോ ഇനി അതിൽന്ന് എടുത്ത്
പിന്നെ പിണക്കം മാറ്റാൻ വേണ്ടി വിളിച്ചില്ലായിരുന്നു അതിലേ കൂടെ പോയില്ലേ
ഞങ്ങൾ അതില പോയെന്നേ അതില പോയപ്പോ രാധാമണി ചിറ്റ ഒരു മരിച്ചിടത്ത് പോയിരിക്കാ നെടുങ്ങുന്നത്ത്
ആഹ്
ആഹ് മരിച്ചിടത്ത് പോയിട്ട് വരണേ താമസിക്കന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് മെസ്സേജ് അയച്ചു ഞങ്ങളതിലേ വന്നു അവിടെ കണ്ടില്ലന്ന് അന്നേരം എന്നാ ഉം അന്നരം രാധാ രാധാമണി ചിറ്റയുടെ അവിടെ മരുമോളുടെ അച്ഛനും അമ്മയും ഉണ്ട് അവിടെ
ഉം
അവളുടെ അച്ഛനും അമ്മയും അന്നേരം മെസ്സേജ് അയച്ച ഇപ്പം എന്നോട് തിരിച്ച് ചോദിച്ചു പോയി ച്ചേട്ടന് എങ്ങനെയുണ്ട് ഞാൻ ഒരു മരിച്ച ടത്ത് പോയതായിരുന്നു ഞങ്ങൾ വന്നിട്ട് പത്തരയായി ഇപ്പളാ വന്നു കുളിച്ചത് എന്നൊക്കെ പറഞ്ഞു
ആഹ്
ആ പക്ഷെ എന്നാ ഉം അത് കഴിഞ്ഞ് പിന്നെ സംസാരിക്കാൻ പറ്റിയില്ല ഫോൺ വിളിച്ച്
ആഹ് ന്നാ എന്നാ വിളിച്ചതാ എന്നെ വാ അപ്പൊ സംസാരിക്കാൻ വേണ്ടി വിളിച്ച അതെന്തായും സ്റ്റഡിന്റെയും കഴിഞ്ഞാ ഉറങ്ങാൻ കിടന്ന കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചത്
ആഹ് ഇനിപ്പം
എനിക്ക് ഉറ എനിക്ക എനക്ക് ഉറക്ക ത്തിന്ന് എഴുന്നേറ്റ്ഇനി സംസാരിച്ചൽ പിന്നെ എനിക്ക് ഉറക്കം വരത്തില്ല അതുകണ്ട് ഞാൻ പിന്നെ കട്ടാക്കിട്ട് കിടന്നു
ആഹ് പത്ത പിന്നെ അറിയാരിക്കും രാത്രി പത്തുമണി ആയത് കൊണ്ട് കിട
അല്ല കട്ട് ആക്കില്ല ഞാന്
ആഹ്
സൈഡ് ഞക്കൂല്ലേ
ആഹ് ആഹ് ഓ ഓ ആഹ് ആഹ്
ാത്ത രീതിയില ആക്കിട്ട് കിടന്നു തുങ്ങി ഞാ കണ്ടുപോലും കറന്നു നോക്കില്ലോ രാവിലെ നോക്കിയപ്പോളേ
ആഹ് അത് ശരി ആഹ് ആഹ് അല്ല ഇനിയിപ്പം ഞാൻ വിളിച്ചോളാം വൈകിട്ടെങ്ങാനും
ആഹ് അല്ലേലും ആര് പത്തുമണി കഴഞ്ഞിട്ട് അങ്ങനെ വിളിക്കാറില്ലല്ലോ അപ്പൊ എനിക്ക് ഞാൻ പിന്നെ കണ്ും തന്നില്ല ഞാനാണെങ്കിൽ എനിക്കാന്നെങ്കിൽ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു
എന്നാ പിന്ന എന്നാ ഒന്ന് അന്വേഷിക്ക ഇങ്ങന ചെയ്യണ്ടേ പത്ത് മണി കഴിഞ് വിളിച്ചത്നി വല്ല അത്യാശ്യ കാര്യനാണോന്ന ഒരു സംശയംഇല്ലേ
ആഹ് എനിക്കാണെങ്കിൽ ഒന്നും തോന്നിയത് ഞാാനാണെങ്കിൽ എനക്ക് അന്ന ഉറക്കം വരുന്നുണ്ടായിരുന്നു നല്ലത് ഞാാന് ഫോണിൽ എന്തോ വീഡിയോ കണ്ടൊണ്ട് കിടന്ന് കഴിഞ്ഞപ്പോ ഫോൺ അതേപടി ഫോണില് നെറ്റ് ഓഫ് ആക്കില്ല ഒന്നും ഓഫ് ആാക്കില്ല ഞാൻ അതേപടി ഫോൺ നേടുത്തോട്ട് തന്നെ വീണു ആ വീഡിയോ എവിടെ പ്ലേ ആയിട്ട് തന്നെ കട്ടായി നിന്നു അങ്ങനെ ഞാൻ കിടന്നിറങ്ങി
ആ പക്ഷേ ആരേലും രാത്രി വിളിച്ചാ ഫോ എടുക്കണം എന്നാന്ന് വെച്ചാൽ ഒരു ആവശ്യത്തിനെ വിളിച്ചെങ്കിന ന്നായ്യും
ആഹ്
ചിലപ്പോര് അത്യാവഷ്യ ആരുടെ ഒരു ആശുപത്രി കാര്യം എന്തേിലും പറയാൻ വിളിച്ചെങ്കില ഫോന് എടുക്കാതിരുന്നല് എന്നാ ചെയ്യും ഉം ഞൻ അവരെ കൊണ്ട പോനായിട്ട് മുട്ടത്ത പോലേക്ക് വന്നോ
ആഹ്
ഉം സിജി ഇന്നും പോയരുന്നു ബ്ലൗസന്നുംടി എടുക്കാനായിട്ട് അന്നേരം ഒരു റെഡ് കൂടുതൽ കളറുള്ള ഒരു ബ്ലൗസ് അയ ഇത് മതിയാന്ന് ചോയ്ച്ച് നൂറ്റി നാല്ത് രൂപണ്ട് മീറ്ററന് ഞാൻ പറഞ്ഞ അതി കൂടുതലും പമ്പ് കളർ റെഡ് കളർ ബ്ലൗസ്
ആഹ്
അതിന് കൂടുതലും ചുമപ്പാ മെറൂൺ അല്ലേ നമുക്ക് വേണ്ടത്
ആഹ്
അന്നേരം പിന്നെ അത്െടുത്തില്ലായിരിക്കും അറിയത്തില്ല ഇനിയിപ്പം
ഉം
നാളെങ്ങാനും പോകുമ്പം വേറെ കടയിൽ നോക്കട്ടെ അല്ലെ അട്ത്തയാഴ്ചത്തേക്ക് മതിയല്ലോ രണ്ടു ദിവസം
അടുത്ത കഴിഞ്ഞത്തെന്നന്ന് പറഞ്ഞാ തയ്ക്കണ്ടേ അപ്പം പൊ കൊടുങ്ങൂരു എല്ലാം പോയി എടുക്കാൻ പോലാന്നോ അമ്മയ്ക്ക്
ഞാൻ പോയ എടുക്കണന്ന് ഓർത്തായിരുന്നു ഇന്നല എനിക്ക് ഞാൻ പറഞ്ഞല്ലേ ജലദോഷം വന്നൽന്നെ ഭയര ക്ഷീണമായിരുന്നുതൊണ്ട് ഇന്നലെ ഞാനെങും
അമ്മ എന്നാ പോയി എടു എന്നാന്ന് പറഞാൽ ചേച്ചേച്ചി എന്തേലും എടുത്തോണ്ട് വരോ ജില്ല എടുത്തോണ്ട് വരകയും ചെയ്യും
ഒരു കാര്യം ചെയ്യാാം നാളെ ഇനിയിപ്പം ഡോക്ടർ ഇല്ല അവിടെ കൊടുങ്ങും ഹോമിയോയില്
ആഹ്
ഉം നാളെ കഴിഞാനേൽ ഡോക്ടറുണ്ട് എനിക്ക് മരുന്നുന്ന് മേടിച്ചത് അപ്പൊ നാളെ കഴിഞ്ഞച്ചിക്ക അവധിയ ആഹ് ഞാൻ നൊക്കട്ടെ ആഹ് നാളെ കയിഞ്ഞ് അവധിയ നാളെ കഴിഞ് മുഹറ അങ്ങണ്ടല്ലേ
ഞാൻ നാളെ പോവും
നാളെ ഡോക്ടർ ഇല്ല ആഹ് ഓ നാളെ മണിയമ്മയൊക്കെ ഇങ്ങോട്ട് വരുവേ പിന്നെ ഉണ്ണിക്കൂട്ടനൊക്കെ വരുവായിരിക്കും കുഞ്ഞുണ്ണി നാളെ പോവൊല്ലോ
നാളെ പോവും
ആഹ് കുഞ്ഞുണ്ണി നാളെ പോവും
രണ്ടുസത്തെ ലീവിന് വന്നാണോ
ആഹ് കുഞ്ഞുണ്ണി കല്യാണ നിശ്യത്തിന് വേണ്ടിയിട്ട് വന്ന് ആഹ് അവരുടെ എക്സാം ജൂലൈയിലോ ജൂലൈയിലാണോ ഓഗസ്റ്റിലാണോന്ന് അറിയത്തില്ല
ആഹ്
ഓണത്തിന് അവധി ഉണ്ടോന്ന് അറിയത്തില്ലിനി ആ ഓണത്തിന് കാണുമായിരിക്കും ഓണത്തിനെ വരുയുള്ളുന്നുപറഞ്ഞാരുന്നു അന്നേരം ഇതിപ്പം കല്യാണനിച്ചായായോണ്ട് വന്നതല്ലേ
ആഹ്
ഉം അപ്പൊ ഉണ്ണിക്കിനിയിപ്പം പത്ത് അഞ്ചെട്ട്പത്തുസം കൂടിഉണ്ട് അത്കഴിഞ്ഞാ ഏഹ് ഉം മുപ്പതാതീയ്യതി ങ്ങാണ്ടെ അങ്ങോട്ട് വരൂ രണ്ടാതീതില്ലേ എക്സാമ്
ആഹ്
മുപ്പതാതീ അങ്ങ് വരുവായിരിക്കും
ഉം
ഉം പിന്നെ വേറെന്നാ
വേറെന്നാ
എന്തെയ്ല്ലാരും ചുമ്മാതയോ
തീർന്നു പാത്ര വടിച്ചോണ്ട്
ആഹ് ആഹ് ആഹ് ചുമ്മാ തേനൊത്തിരി കഴിച്ചാ മെലിഞ്ഞ് മെരിഞ്ഞ് ഏഹ്
എന്റെ തേൻ തീർന്നു പോയി അപ്പം ഇനി ബണ്ണ് കഴിക്കണങ്കിൽ എനി തേനില്ല
ആഹ് ഇനി ഇവിടെ ഇന്നാളത്തെ ആദ്യകൊണ്ടുയില്ലായിര്ന്നോ ശകലം വറെത് അതന്ത്യേ
ആദ്യംകൊണ്ടയത് അന്നേ തീർന്നായിരുന്നു ബ്രെഡ് മുക്കി കഴിച്ചു
ആഹ് അത് ന്നാ അത് കറത്തിരിക്കുന്ന പോലത്തെ അതപോലത്തെ ഇരിപ്പുണ്ട് കൊറച്ചൂടെ
ആഹ് മറ്റേതീർന്നോ
മറ്റെതീർന്നു
അയ്ന്നാഞ്ചു
അത് കൊറച്ചല്ലേള്ളായിരുന്നു നിനക്ക്ത് തന്നവിട്ട് കയിഞ്ഞ പിന്നെ ഒരആര കുപ്പിയുടെ പകുതിയല്ലേ ഉള്ളായിരുന്നു അത് ഞങ്ങള് കഴ്ച്ച കുടിക്കേയും തിന്നോയൊക്കെ ചെയ്തു ഒരിസം പിള്ളേരെ എല്ലാം കൂടെടുത്ത് പിന്നെയും ശകലം കുടിച്ചു അങ്ങനെയൊക്കെതങ്ങ് തീർന്നപോയ്
ആഹ് ഉം അഹ് നല്ലതേനായിരുന്നു
ആ അഹ് നല്ലതാര്ന്ന്
ഉം അയിനാത്ത് മറ്റേ ഇത് അയ്യോ അയിനടിയില് നല്ലഇതുണ്ടായിരു അത് ഒറിജിനൽ തേനെടുത്ത പൊലെ
അതോ ചേനിങ്ങന ഓ ന്നാ അവിടെ ഇരുന്ന് ഉരുകി പഴയതായി കഴിഞ്ഞപ്പളെ അങ്ങനെ ആയി പോയതാ കല്ലു പോലെ ഈ പഞ്ചസാര പോലെ ആയിപ്പോയതാ
ആഹ്
എന്നാലേ ശെരി എനിക്കൊരുകവറ് പല് മേടികണം സൂചി പറഞ്ഞ് ഒരു കവർ പല് മേടിച്ചോണ്ട് പോണന്ന അത് മേടിക്കോട്ട ചോദിക്കട്ടെ കടേലുണ്ടോന്ന് ന്നിട്ട് പിന്നെ വിളിക്കാ ആ
ഓഹ്